ഹലോ.
ഹലോ.
ലോ.
ഹലോ. കേൾക്കുന്നില്ലേ. ആഹ് ഇണ്ട്ണ്ട്. ഒന്ന് സൗണ്ട് പറയോ.
ആഹ്.
എന്തൊക്കെ?
എന്താണ് സുഖാണ്. കൊഴപ്പൊന്നുല്ല്യ. അവിടെന്താ വിശേഷം?
സുഖാണ്, കൊഴപ്പൊന്നുല്ല.
ഉം ഇന്ന് മഴൊക്കെണ്ടോ? മഴൊക്കെ ണ്ടവ്ടെ?
ഇല്ല. ഇന്ന്, ഏഹ് ഇന്നലൊക്കെ നല്ല മഴേര്ന്നു. ഇടിം മിന്നും ഒക്കേര്ന്നു. ഇന്ന് രാവിലിം മഴണ്ടേന്നു. പക്ഷേ പിന്നെ ഉച്ചക്കെ ആവുമ്പേക്കും നല്ല വെയിലാണ്. ഇതുവരെ നല്ല വെയിലാണ്. രാത്രി എങ്ങനേ അറിയൂല്ല. രണ്ടീസായിട്ട് ഭയ ങ്കര ഇടിം മിന്നൊക്കേരുന്നു. അവ്ടെ ഇടിം മിന്നൊക്കെ ഇണ്ടായ്ര്ന്നോ?
ഓഹ് ഇന്നലെ നല്ലം ഇണ്ടായ്രുന്നു. ഇന്ന് നല്ല വെയിലാർന്നു.
ആഹ് ഇന്ന് വെയില്ണ്ട്. ഇന്ന് രാവിലൊക്കെ മഴന്നേര്ന്നു. പക്ഷെ ഉച്ചക്കെ ആവുമ്പേക്കും നല്ല വെയിലാണ്.
ആഹ്.
ഇവടെ മിന്ഞ്ഞാന്ന് രാത്രി ഒര് ഒരു മണിക്കൊക്കെ ഇടിയും മിന്നും തൊടങ്ങിട്ട്. ഒരു ഒരു മണിക്ക് തൊടങ്ങിട്ട് അഞ്ചേ മുക്കാൽ വരെ ഏന്നു ഭയ് ങ്കര ഇടിം മിന്നും ഭയങ്കര മഴേര്ന്നു.
ഉം. മഴേണെങ്കി മഴ വെയിലാണെങ്കി വെയില് ലേ.
ആഹ് അതന്നെ.
ഉം.
കാലാവസ്ഥ. ഇന്നാ നല്ല ചൂടൂണ്ട്. മഴ നിന്നാ നല്ല ചൂടു ആണ്.
ആഹ് ഒരൊറ്റ ദിവസം കൊണ്ട് നല്ല മഴ പെയ്തിട്ട് എല്ലായിടത്തും വെള്ളം കേറി ഇവടൊക്കെ.
ആഹ് ഇവടെ അതേപോലെ ഞങ്ങളെ കെണറൊക്കെ നറഞ്ഞു. ഒരു ആ ഒരു രാത്രി കൊണ്ട് ആ റോഡും. ആഹ് റോഡും പാടൊക്കെ ഒന്നായിറ്റ്ണ്ട്ന്ന് പറഞ്ഞീന്നു. ഉം റോട്ട്ക്കൊന്നും എറങ്ങാൻ പറ്റുന്നില്ല വെള്ളം കാരണം. അങ്ങനത്തെ ശക്തിയായ്ട്ട്ള്ള മഴേണ് പെയ്തത് അന്ന്.
ഉം. മഴ ആകുമ്പോ മഴ പെയ്യുമ്പൾ കൂടുതലായി പെയ്യുമ്പെളും ഞമ്മക്ക് പേടിയാണ്.
ആഹ് അതന്നെ. ആഹ് കൂടുലായിട്ട് ചെയ്യുമ്പോളും പേടിയാണ്. അങ്ങനൊക്കെ ആവുമ്പളാണ് ഓരോ ദുരന്തങ്ങളൊക്കെ വെര. ആഹ് വയനാടൊക്കെ, അപ്പം വയനാടൊക്കെ ഓർമ്മ വരും. ചൂരൽ മല ചൂരന്മലക്കെ പ്പളാ ഓ, മഴ ശക്തിയായിട്ട് പെയ്യുമ്പം അതാ ഓർമ്മ വെരാ.
ആഹ്.
ഉം. പിന്നെ, കുട്ട്യേള് സ്കൂളിൽ പോകുന്ന കുട്ട്യേളില്ലേ?
ആഹ് ഇണ്ട് കുട്ട്യേളൊക്കെണ്ട്.
ആഹ് പഠിക്കായിരിക്കുലേ?
ആഹ് അവര് പഠിക്കാ. ഈ സമയായാ പിന്നെ പഠിക്കല്ലേ ഉം.
ഇവടേ അതെ. സ്കൂളും മദ്രസൊക്കെ പഠിക്കന്നേണ്. മദ്രസ്‌ല് എ ക്സാമ് തൊടങ്ങാനായല്ലോ.
ആഹ് അടുത്ത മാസൊക്കെ ആയിട്ട്.
ആഹ് അടുത്ത മാസം പതിനെട്ടാം തിയതിയാണ്. ഇവിടെ ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട്. സ്കൂൾ - മദ്രസത്തെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്
ഏഹ് പിന്നെ ഇന്നെന്താ വെള്ളിയാഴ്ച ആയിട്ടടെ ഫുഡൊക്കെ
സ്പെഷ്യൽ ആയിട്ടൊന്നുല്ല വെള്ളിയാഴ്ച ണ്ട ഉണ്ട് ഈ വെള്ള്യഴ്ച സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുല്ല
ഉം
മീനും ഇറച്ചി ഞാനൊന്നും രണ്ടും വാങ്ങിട്ടില്ല പച്ചക്കറിന്നെണ്
പ്പോ മീനൊക്കെ വര്ണില്ലല്ലോ
മീന്ണ്ട് പക്ഷെ നല്ല വിലയാണ്
ആഹ് നല്ല വെലയാണ് അതെ
ഇപ്പ ഇന്നലെ ഇന്നല ഞങ്ങള് മീൻ വാങ്ങിട്ടുണ്ട കുറേ ആയി മീൻ വാങ്ങിട്ട് ചിക്കൻ തന്നെ ഇന്നലെ മീൻ പൂത്യായിട്ട് വാങ്ങിയതാണ് ഒമാൻമത്തിയാണ് പർഞ്ഞിട്ട് വാങ്ങിയതണ് വല്ല്യ മത്തിയാണ് ട്ടോ ഇരുന്നൂറ്റി അറുപത് റുപ്യ കിലോന് ആറ് മത്തിണ്ട് ആഹ് പക്ഷെ നല്ല വലുപ്പണ്ട് വലുപ്പും തടിക്ക വല്യ പരുത്ത മത്തിയാണ് ആഹ് രസണ്ട് മത്തി രസണ്ട് ആ രസണ്ട് രുചിയുള്ള ഒമാൻമത്തി പറഞ്ഞ മത്തി രസംണ്ടാവൂത്രെ അങ്ങനെ പറഞ്ഞ വാങ്ങിയതാണ് പക്ഷെ രസംണ്ട്ട്ടോ പക്ഷെ ഇല്ല ഇരുന്നൂറ്റ അറുപന് ആറ് മത്തി ഒരു നേരം കഴിക്കാൻ പറ്റും
ആഹ്
മീന്ന് ഭയങ്കര വിലയാണ് കാരണം മീൻ വാങ്ങുന്ന പൈസന്ന മതി ചിക്കൻ വാങ്ങ
ആഹ്
ഉ മീൻങ്കാരൻ ദിവസം വരും
ഏഹ് ഇവടെങ്ങനെ വരലില്ല മീന കിട്ടില്ലാർഞ്ഞിട്ട്
ആഹ് ഇവിടെ ദിവസം രണ്ട് വണ്ടി ദിവസം രാവിലെ വരും ആറ് ആറ മുക്കാലൊക്കെ ആവുമ്പോത്തിന് രണ്ട് വണ്ടി ദിവസം വരും ട്ടെ എന്നത് കൊ ആ വടെ നേരത്തെ വരും പക്ഷെ നമ്മള് ധൈര്യത്തില് വാങ്ങാൻ വയ്യപ്പൊ എന്നത്തോ മീനൊക്കെ ആയിരിക്കും ണ്ടാവ ഫ്രഷോന്നും ണ്ടാവൂല ലൊക്കെ ഇട്ടിട്ട് ചീഞ്ഞ മീനൊക്കെയാണ് ഇപ്പൊ മത്തി വാങ്ങിയത് ഏ ചീഞ്ഞിട്ട് അങ്ങനെ ഇതൊന്നുല്ല പക്ഷെ നമ്മള് ഒരു വല്ല്യൊരു ഉഷാർ പോരാ നല്ല ഫ്രഷ് മത്തിയല്ല
ഉം
അങ്ങനെ ആ ഒരു കാരണം
ഉം ഉം
അവടെ എന്താണ് സ്പെഷ്യൽ എന്താ ഉണ്ടായിരുന്ന
ഇന്ന് സ്പെഷ്യൽ എന്താ മീനും വെണ്ടക്ക കറി വെച്ചു ഓമക്കായ ഉപ്പേരി മീന്
ആഹ് ആഹ് ഇവിടേം വെണ്ടക്കന്നെ കറി വെച്ചത്
ഉ എങ്ങനെ വെണ്ടക്കെ പരിപ്പൊക്കെട്ടിട്ടാ അങ്ങനെയ കറി വെക്ക
അല്ല വെണ്ടക്കെ ഞാനങ്ങനെ മുളകട്ട് വെച്ചക്കണ് ഇങ്ങനെ നമ്മള് ഫ്രൈ ആക്കുന്ന പോലെ അധികം വെള്ളല്ലാതെ
ആഹ്
താക്കാളീം ഉള്ളിയൊക്കെ വയറ്റിറ്റ്
ഉം
അങ്ങനെ ണ്ടാക്ക ചെയ്തത് പിന്നെ അല്ലാതെ കറിയൊന്ന് വെച്ച് താരും കൂട്ടൂല്ല
ഉം
ഇത് മീനൊന്നും ഇല്ലാതെ അല്ലെ ഓൽക്ക് മീനോ എറച്ചി എന്തേലൊക്കെ വാണം മീനും എറച്ചിയൊന്നുല്ലാത്ത കാരണം കോഴിമുട്ട പൊരിച്ചു കൊടുക്കാന്ന് വിചാരിക്ക ആരതും തോറൊന്നും ആരും കയ്ച്ച്ട്ടില്ലേന്ന്
ഏഹ്
പച്ചക്കറി കഴിക്കാൻ ഭയങ്കര മടിയാന്ന്
ഓ എന്റോട്ത്തും അതെന്നെണ്
മ്മ് ഓല്ക്ക് എറച്ചി മീന് അങ്ങനെയൊക്കെ ആഹ് അതെ അങ്ങനെന്തേലൊക്കെ വാണം ഇത് നമ്മള് ദിവസം ഇങ്ങനെ ണ്ടാക്കുമ്പളെ മ മടുത്തു ഞാൻ പറയു പച്ചക്കറിന്ന് പച്ച പച്ചക്കറി അയ്ക്കോട്ടെ പർഞ് പച്ചക്കറി വാങ്ങി പച്ചക്കറിം ഇവര് കൊർച്ചൊക്കെ കഴി ക്കണം ഇങ്ങനൊക്കെ ഇല്ലാതെക്കുമ്പളാണ് കൊർച്ചൊക്കെ കഴിക്കൊള്ളു
ആഹ്
പ്പോളും എർച്ചിം മീനും കഴിക്കാ പർഞ്ഞ അതും കേടല്ലേ
ഉം ക്കൊക്കെ ഇഷ്ടം ഏറ്റവും പൊർത്ത്ന്ന് കഴിക്ക്ണതാ
ആഹ് അത് ശെരിയാ അത് എ ഒറപ്പല്ലേ കുട്ട്യാൾ ക്യായാലും നമ്മക്കായാലൊക്കെ വീട്ട്ക്ക് കൊണ്ടുവന്ന അത്രേം ഇഷ്ടാണ്
ആഹ് ശെരിയെ
പൊർത്ത്ന്ന് കൊണ്ട്രാണെ അത്രേ ഇഷ്ട്ടാണ്
ഉം
പണിയെടുക്കണ്ടല്ലോ
ശെരിയാണ് അല്ലെങ്കിലോ പറയല്ലൊ പെണ്ണുങ്ങക്ക് പൊർത്തോയി കഴിക്ക്ണ ഫുഡാണ് ഇഷ്
ആഹ് അതെന്നെ അതെന്നെ പാത്രം കെഴ്കൊന്നും വാണ്ട അത് കറക്റ്റാണ് ഞാനൊക്കെ ഞങ്ങള് കൊറേ കഴിയുമ്പോ ഒന്ന് ഓഡറെയ്യും കൊറേ കഴിയുമ്പളൊള്ളു എപ് പ്ളൊന്നുല്ലട്ടോ കൊറെ ഒക്കെ കഴിയുമ്പള്
ഉം
ഒന്ന് ഒന്ന് അടുക്കളക്കൊന്ന് റെസ്റ്റ് ണ്ടായിക്കോട്ടെ പറിയും അങ്ങനെ എടക്കൊന്ന് ഓഡ്രെയ്യും
ഞങ്ങള് മാസത്തിലൊരിക്കെ പൊർത്ത് പോയി കഴിക്കും
ആഹ് പൊർത്ത് പോയിട്ട് കഴിക്കും
ഉം
അല്ലാതെ ഓഡർ ഇപ്പവര് ഇവര് ഇവടെണ്ടാവൂല ഇവരെ പ്പെയ് അപ്പൊ പിന്നെ ഓഡ ഡ്രെയ്തെരും വീട്ടിൽ കൊട്ന്നെരും ഞമ്മക്ക് പൊർത്ത് ഇവര് ണ്ടാകുമ്പളെ പൊർത്തോവാൻ പറ്റൊള്ളു
ആഹ്
ഉം പിന്നെ വേറെന്തൊക്കെ ന്ന്ട്ട് ചോറ് ഭക്ഷണം കഴിക്കാനൊക്കെ ലെയ്റ്റാവോ
ഇല്ലല്ല ഒരു എട്ട് ഒര് എട്ടേമുക്കാലൊക്കെ ആവും അവരെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒന്നിച്ച് ഒര് ചോറ്ന്നാ ഇരിക്കും ഇപ്പ ഇവിടെ ആഹ് ഇവടെ ഒമ്പത് മണിക്ക് കെടക്കും
ആഹ് അത്രയും നേരത്ത കെടുക്കുവോ
ആഹ് ഇവിടെ ഉമ്മയും ഉപ്പയുണ്ട് ഇന്റെ അടുത്ത് അവര്ക്ക് നേരത്തെ കെടക്കണം അപ്പൊ അവര് കടക്കും പിന്നെ ഞങ്ങള് ഒറ്റക്കല്ലേ അപ്പൊ ഞങ്ങളും കെടക്കും പക്ഷെ പത്തുമണി കയിഞ്ഞു ഞാൻ ഉമ്മീ ഉപ്പേ പിന്നെ ഞാനും രണ്ട് മോനും.
ആഹ് ആഹ് ആഹ് ശെ
ഓഹ് നേരത്തെ ഓര്ക്ക് കെട ക്കണം അപ്പൊ ഞങ്ങളും നേരത്തെ കെടക്കും പക്ഷെ പത്ത്മണി കയ്ഞ്ഞിട്ടാട്ടോ ഞങ്ങള് ഒറങ്ങൂ
ആഹ് ആഹ്
ഉം
ഞങ്ങള് തന്നെ ഞങ്ങള് പിന്നെ നേരെത്തെ കെടക്കലിണ്ടായിരുന്നു പിന്നെ ഞാനും കുട്ടികളും മാത്രാണ് വിട്ടില്ള്ളെ ഞങ്ങള് നേര് എട്ടേമു ക്കാല് ഒമ്പത് മണിയാവുമ്പോത്തിനും കെടക്കല്ണ്ട് പഷെ ഇപ്പൊ ആഹ് ഇപ്പൊ പത്ത്മണിയൊക്കെ ആവൂട്ടോ ഓലെ പഠിപ്പൂ ഇതൊക്കെ കഴിഞ്ഞ് വെക്കേഷനൊക്കെ ആയപ്പോ പിന്നെ ഞങ്ങള് നേരത്തെ കെടന്നീന് സ്കൂളത്ത് പഠിക്കാനൊന്നും ഇണ്ടാവൂല്ലല്ലോ
ഓഹ് ഇപ്പൊ പഠിക്കല് കയിഞ്ഞിട്ട് സമയല്ലേ ഇന്നാ തന്നെ കൊറെയൊക്കെ രാവിലെയാ എഴ്താ
ആഹ് ആഹ് സമയം ഇണ്ടാവൂലാ ആഹ് അതന്നെ. ഞാൻ എട്ടേ മുക്കാല് വെരെ ഇര്ത്തെലാണ് അവരെ പഠിച്ചോളാൻ പറഞ്ഞിട്ട് പിന്നെ കൊറച്ച് കയ്യുമ്പോ ഓൽക്ക് ഫോണ് കാണാൻ വേണം അയ്ന് കൊറച്ച് ടൈമ് വേണം. ആഹ് പഠിക്കലൊക്കെ കഴിഞ്ഞാ കൊറച്ചേരം ഫോണ് കാണും അങ്ങനെ ഒക്കെ ആയിട്ട് പോവും പത്ത് മണിയൊക്കെ ആകും ഞങ്ങള് കെടക്കാന്
ഏഹ് ടൗണിലാണോ വീട്? അതോ? ടൗണിലാണോ വീട്?
അല്ലല്ലാ ടൗണിലല്ലാ ഉള്ളേരിയെന്നെയാണ്.
എങ്ങനെ അടുത്തൊക്കെ വീടുകളുണ്ടോ?
ആഹ് അട്ത്ത് വീട്കള്ണ്ട് നെറയെ വീടുകള്ണ്ട്.
ഉം അപ്പം കൊഴപ്പെല്ല്യാ ഇവടേം അടുത്തടുത്ത് വീട്കളാ നമ്മള് അടുക്കളേന്ന് വിളിച്ചാല് അ അടുത്തടുക്കള അങ്ങനെ വീടുകളാ
ആഹ് ആഹ് ഇവടേം അങ്ങൻത്തെന്നെയാണ്.
ഉം അതാ
നമ്മക്ക് ഒറ്റക്ക് നിന്നാലും വെല്യ പേടിക്കാൻ ആഹ് അതന്നെ ഒറ്റക്ക് നിക്കുമ്പം പേടില്ലാ
പേടില്ലാ എന്തെങ്കിലൊക്കെ ഒരാവശ്യണ്ടെങ്കി നമ്മക്ക് വിളിക്കാനും ഒക്കെ നല്ലതാ.
ആഹ് അതന്നെ
ഉം
മറ്റേ ആണുങ്ങളൊന്നും ഇല്ലാതെ വീട്ടില് അടുത്ത് വീടില്ലെങ്കിലും പേടിയാണ്.
പേടിയാണ് അത് ശെരിയാണ്
ആഹ് പിന്നെ ഹസ്ബന്റ് നാട്ടിലില്ലേ?
ഇല്ലാ നാട്ടിലില്ലാ.
ആഹ് ഉമ്മി ഉപ്പീം കൂടെണ്ടാവുമ്പോ
ആഹ് പിന്നെ കൊ വെല്യ കൊഴപ്പെല്ല്യാ
ആഹ് ഇവിടങ്ങനല്ല ഇവിടെ ഞാനും കുട്ടികളും മാത്രാണ്
അതെ വല്ല്യ കുട്ടികളായേക്കണ്
ആൺ കുട്ടികള് രണ്ടാളും പിന്നെ മറ്റേ കോളേജിൽ കൊണ്ട് ആക്കിയതാണ് ഓലെ ഒരാള് പത്താം ക്ലാസ് കഴിഞ്ഞ് ഒരാള് എട്ടാം ക്ലാസ്സിലാണ്. പിന്നെ ഞാനും പെൺകു ട്ടി രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് ചെർ ഒരു ചെറുതാണ് ചെറുതിന് രണ്ട് വയസ്സായിട്ടില്ല
ഉം
ഉം മറ്റേ ഏ മൂന്നാം ക്ലാസ്സിലാണ്
ഉം
അങ്ങനെ
ഉം
അവിടെ കുട്ടികള് എത്രയിലാ പഠിക്കുന്നത്
മൂത്ത ആള് ഒമ്പതില് ചെറുത് രണ്ടില്
ആഹ് പെൺകുട്ടികളാണോ
അല്ല ആൺകുട്ടികള് തന്നെ രണ്ടും
ആഹ് ആഹ്
ഉം
കുട്ടികള് വീട്ടിലുണ്ടായാൽ തന്നെ നമ്മള് സൗണ്ട് ഇതൊക്കെ ഉണ്ടാകുമ്പോ തന്നെ കുറേ സമാധാനണ്
അത് ശരിയാണ് ഒറ്റക്ക് ആവുമ്പോഴാണ് ഞമ്മക്കെ ഒറ്റ ക്കാവുമ്പോളാണ് ഞമ്മക്ക് അവിടെ ആരോ വിളിക്കും ഇവിടെ ആരോ വിളി
ആഹ് അത് തന്നെ ആ തോന്നലുണ്ടാവും ഇവിടെ അതെ ഇബര് ഏ ഇബല് എല്ലാരും വീട്ടില് ഉണ്ടാവുമ്പം പിന്നെ ഒരു പേടി ഉണ്ടാവില്ല പക്ഷെ ആരും ഇല്ലാതെ അപ്പോ ഇവലെ ഏട്ടനും പെണ്ണുങ്ങളും ഹജ്ജിന് പോയതാണ് ഹസ്ബൻഡിന്റെയേ ഓല് രണ്ട് കുട്ടികളുണ്ട് ഇവിടെ
ആഹ്
എന്നാ ആയിക്കോട്ടെ കേട്ടോ
ഓക്കെ
ആഹ് ശരി